ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പിന്ന എന്തോണ്ട് വിശേഷങ്ങള് ഉം നല്ല ആഹ് ഇവിടെ എല്ലാരും സുഖായിട്ടിരിക്കുന്ന് ഊം മഴയൊന്നുല്ല രണ്ടൂന്ന് ദെവസായി മഴയൊക്കെ പെയ്തിട്ട്
അതെ ഇ ഇന്നിപ്പോ വൈകുന്നേരം പെയ്തല്ല ആ ഇവിടം വൈകുന്നേരം നല്ല പെ മഴയുണ്ടായിന്ന്
നമുക്കിപ്പ മൂന്നു ദിവസട്ട് ഭയങ്കര വെയിലാണ് നല്ല ചൂടു ആണ്
അത് ഇവിടേ അങ്ങനെ ഇവിടെ മൂന്ന് ദെവസൊല്ല ഇവിടെ ഒരാഴ്ചായി രാത്രി മാത്രം മഴ പെയ്യും എന്നിട്ട് ഏഹ് പകല് ഫുൾ പകല് ഫുള്ള് വെയില്
ആഹ് അത് വയില്ന്ന്
ഇന്ന് വൈകുന്നേരം നല്ല മഴ അങ്ങാട്ട് പയത് നല്ല കുറച്ച് സമയം ഇണ്ടായിക്കില്ലോ പക്ഷെ ഇണ്ടായ സമയത്ത് നല്ല മഴയാ കിട്ടിയത് എന്നിട്ട് ഇപ്പ എല്ലാ തെളിഞ്ഞു ഇപ്പ എല്ലാ തെളിഞ്ഞ് സദാ പോലെ ആയി അത് എവിടുന്നാ വന്നേന്നാ എവിടുന്നാ വന്നേന്നറിയില്ല അമ്പങ ത്തെ മഴേനു
ഊവാ
ആ അജ് റോഡ് പോലും ഒണങ്ങി റോഡ് പോലും റോഡില് പോലും വെള്ളൂല്ല വൈകുന്നേരേനു ഒര് ആ അഞ്ചര ആറു മണി ആ വുമ്പോത്തേക്ക് വന്ന് ഒരുത്രയും ഉണ്ടാക്കില്ലോ അരമണിക്കൂർ അഴച്ചില്ലോ
ആഹ് ഇപ്പോഴത്തെ മഴ എങ്ങനെയണോ കൊറച്ചു നേരം പെയ്യൂ അത് ഭയങ്കര അയ്ന്റ തുള്ളി ക്കൊരു ഒരു കുടോന്നൊക്കെ പണ്ട് പറയോല്ലേ ആഹ് അങ്ങനത്തൊള്ള മഴയാ ഇപ്പൊ പെയ്യുന്നത്
മുമ്പൊക്കെ ഇങ്ങ എങ്ങനെ കൊറ ഈ പെയ്ത് പെയ്ത് പെയ്തിട്ടല്ലേ വെള്ളം കേറാ ഇപ്പൊ ഒരു പെയ്യലങ്ങട്ട് കോവ് എടുത്ത് മറിക്കലാ
മറ്റേത് പണ്ട് നമുക്കല്ല പണ്ടും ഇഷ്ടംപോലെ മഴയുണ്ടെങ്കില് ഇതുപോലെ റോഡൊന്നും വെള്ളം ആവത്തില്ലായിരുന്നു ഇപ്പ് ഇപ്പ ഒരു മഴ പെയ്താ മതി സിറ്റീലോട്ടൊന്നും പോകാനേ പറ്റത്തില്ല റോഡ് എല്ലാം ബ്ലോക്ക് ആയി
പറ്റൂല അയ്ന് ഞമ്മള വീട്ട വീട്ടിലാണെങ്കിലാ വീട്ടില് പറമ്പിലാദ്യ തെല്ലാം കേറി കെടക്കും
ഉംഹുംഹുംഹും ഉം ഉം ഒന്നും കേ മഴ പുഴേക്ക ആഹ് ആഹ് മഴ പെയ്താ പിന്നെ അങ്ങ് പണി തന്നെ ആയി നിങ്ങളിപ്പെ ഊം ആഹ് നല്ല മഴ പെയ്താ നിങ്ങൾക്ക് വെള്ളം കേറുന്ന ഭാഗൊന്നുഅല്ലല്ല
ഇല്ല വെള്ളം കേ അങ്ങ ഇല്ല അങ്ങനെ അങ്ങ് അത് നല്ല മഴ ഇങ്ങനെ നമ്മള് ഇങ്ങനെ നിർത്താണ്ട് ഇപ്പം രണ്ടു ദെവസോക്കെ ഇങ്ങനെ നിർത്താണ്ട് ചെലപ്പം പെയ്യലില്ലേ അങ്ങനൊക്ക പെയ്തഴിഞ്ഞാല് വീട്ടന്റെ പടിയിലൊക്കെ ഇങ്ങനെ വെള്ളം കേറീട്ട് അങ്ങനെ കൊറച്ചൊന്ന് കേറി നിൽക്കും അല്ലാണ്ടൊന്നും
ആഹ് പ്രളയ സമയത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാരുന്നോ
ഇല്ല നമ്മള് പ്രളയത്തിനൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ കഴിഞ്ഞ വർ ഷൊക്കെ നമുക്കൊന്ന് ഹ് പടിമല്ങ്ങന കൊറച്ചിങ്ങനെ ഇങ്ങനെ കേറിനി കൊറ ച്ചെക്ക ഒരുപാടല്ലേ അങ്ങനെ തറ മൊത്തത്തില് തറയൊന്നും ഇതാവൊന്നും ചെയ്യില്ല കൊറച്ച് അത് മഴ പെയ്ത് കൊടുക്കുമ്പ ഇ അങ്ങോട്ട് മഴ കുറച്ച് നിന്ന കഴഞ്ഞൽ അത് അങ്ങോ് ഇറങ്ങി പോവും
ഇറങ്ങിപ്പോവും കിണത്തിലിലൊക്കെ വെള്ളം ശരിരിക്കക്ക് പോങ്ങല്ലേ കണ കണ വില വെള്ളമൊക്കെങ് ശരിക്കും പോങ്ങുംന്നരം
വല്ലാണ്ട് പോക ആ കിണച്ചിലൊക്കെ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവും പിന്നെ ഒരുപാട് ആഴില് കണറൊന്നല്ല അപ്പൊ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടാവും എല്ലാ പടിയന്ന നിറയും
ഓ ഓ
പിന്നാന്ന് വെച്ചല്ലേ നമ്മളെ വീട്ടിന്റെ അടുത്ത തന്നെ റോഡാണ്
ആഹ് ഹഹ ആഹ
ഒറ്റങ്ങനെയാണ് റോഡാണ് അപ്പം പിന്നെ ഇപ്പം ഇത് ഗവൺമെന്റ്ൊക്കെ ഇപ്പൊ എന്താക്കി റോഡ് ഇങ്ങനെ ഒയരം കൂട്ടി വരുന്നുണ്ടല്ലോ മുംബൈത്തെ പോലെയല്ലല്ലോ അപ്പൊ ഈ റോഡിന്റെ യരം കൂട്ടുമ്പോ ആ് നമ്മള് പറമ്പോ അങ്ങോട്ട് താവയാണ്
ആ നിങ്ങളുടെ ഹൈവേ സൈഡ ആാണ് അല്ലെ ഹൈവേ സൈഡണ് ഹൈവേ ആണ് അല്ലേ
ആഹ് ഹൈവേ സൈഡന്ന് പറയാൻ പറ്റില്ല അങ്ങനെ മെയിൻ ഹൈവേ അല്ല എന്നാലും അത്യാവശ്യം ഹ് പോുന്ന വണ്ടിയൊക്കെ പോുന്ന റോഡാ
ആഹ് ഇപ്പൊ ഹൈവയുടെ പണിയൊക്കെ എങ്ങനെയല്ലേ ഉ
അതെ
ഉം
അന്നേരം എന്താ ഈ റോട്ടുമേലെ കേറുന്ന വെള്ളോക്കെ ഇങ്ങോട്ടൊക്കെ നമ്മ എടുത്തെക്കാന്ന എറങ്ങിയ റോട്ടിലൊരു തുള്ളി വെള്ളം ഉണ്ടാവൂലാ.
ആഹ് സത്യവാ നമ്മുടെ പുരെടം അങ്ങ് താന്ന് പോകുമ്പോ വെള്ളം അങ്ങ് താ താഴ്ച്ചേലോട്ടല്ലേ വരൂ ആഹ് ആഹ് അവര് ചെയ്യുന്നേ അങ്ങനെക്കെ ചെയ്യുന്നെ എന്തൊരു വെഷമവാണ്
വികസനം വന്ന് വന്ന് നിക്കുന്ന താമസിക്കുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാ
ആഹ് സത്യവാണ് നമ്മളും കണ്ടിട്ടോണ്ട് ഹൈവേലെക്കെ സർവീസ് റോഡ് അങ്ങ് സർവീസ് റോഡ് അങ്ങ് ഒരുപാട് താന്നും മറ്റേ ഹൈവേ അങ്ങ് പൊങ്ങിയല്ലേ
ആഹ് അന്നിട്ട് പിന്നെ എന്താക്കി എന്റെ ഉപ്പ എന്താക്കിന്ന്റിയാം വീട്ട്ന്റെ ഗേറ്റിന്റെടുത്ത് ഇതാക്കി കൊറച്ച് ചരളൊക്കെ കൊണ്ടന്നിട്ട് എന്താക്കിന്ന്റിയോ കൊറച്ചൊന്നും വെള്ളം കേറത്താ ചെറുങ്ങന ഒന്ന് അതിങ്ങനൊരു നമുക്കിങ്ങനെ ഒരു ഇത് ബണ്ട് കെട്ടൂല്ലേ
ആഹ് ഓഹ്
ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുത്ത് അപ്പോ അങ്ങനെ പെട്ടെന്ന് അങ്ങട്ട് കേറാണ്ട് അത് അന്ന് അന്ന് നമുക്ക് തോന്നും കഴിഞ്ഞുള്ളല്ലേ രണ്ടു വർഷം മുമ്പിലെ മുമ്പ് ബാക്കില് പിറകില് വയലാണ് അപ്പോ വയലിന്റെടു ന്ന് ഇങ്ങോട്ട് എറ കേറി വന്ന് ഇവിടന്ന് ഇങ്ങട്ട് കേറി വരു ക്കും നല്ല അങ്ങട്ട് വെള്ളം കേറീറ്റും ആഹ് ഒന്നും തിരിയാത്ത അവസ്ഥയായി മുമ്പുന്നും ബെക്കൊന്നും വരുമ്പോ ആഹ് അന്നേ ഒരു ബുദ്ധിമുട്ടായിന്നു അ മൊത്തത്തിൽ അങ്ങട്ട് വെള്ളത്തി നമുക്ക് എറങ്ങുമ്പം തന്നെ ഇ പൊ പൊറത്ത് ചെരുപ്പൊക്കെ വെച്ചിന്നെങ്കില് ഇതൊക്കെ ഇങ്ങനെ പൊങ്ങി അയിലെ ഇയിലെ നീന്തി കളിക്കുന്നുണ്ടാവും
അയ്യോ അത്രേം അവസ്ഥയാണല്ലേ
പിന്നെ ത്തെ മഴയൊക്കെ കണക്കന്ന ഒരു രണ്ടു വർഷം മുമ്പിലാ അത്
ആഹ് ആഹ് രണ്ടു വർഷം മുമ്പ് അതാ ഈ വർഷം പൊതുവെ മഴ കൊറവാണല്ല്
ഈ വർഷം പിന്നെ മഴ പെയ്യ്തി
മഴ പെയ് പെയ്തിട്ടില്ല സാധാരണ ഈ വർ ഇടവോം മിഥുന മാസോനോ ക്കെ പറഞ്ഞ ഇങ്ങനെ ചെന ചെന മഴ പെയ്തോണ്ടിരിക്കുന്ന മാസവല്ലേ ആഹ് ആഹ് ആഹ് ഇത് മിഥുനമാസവാ ആഹ് ആ സമയത്തൊക്കെ മഴ ഇങ്ങനെ പെയ്തു പെയ്തു പെയ്
ഇനി അടുത്തത് മേടം അല്ലേ
അല്ല
അടുത്ത മാസം ഏതാ? മേടോ? ഈ മലയാള മാസം കറക്റ്റ് അടുത്ത മാസം കർക്കിടകാ?
കാർക്ക കർക്കിടകം മേടം ഒക്കെ കഴിഞ്ഞ്
ഓഹ് അതെ അപ്പോ കറ് അടുത്ത ശെരിക്കും പറഞ്ഞാല് കാ കാ ചിങ്ങത്തില് പിന്നെ ഓണം അല്ലേ ഇത് ഇത് എത്രയായിന്നറിയോ മലയാള മാസം
ആഹ് ആഹ് ഏഹ് ഇത് മലയാള മാസം എത്ര ആയന്ന് അറിയാവോ ഡേറ്റ് അറിയാവോ?
ഒരു പത്തൊക്കെ ആയി കാണും കേക്കുന്നില്ല പറ ക്ലിയറാവുന്നോ ആഹ് പറഞ്ഞോ പിന്നെ ഓണവോക്കെ നിങ്ങള് ആഘോഷിക്കുവോ?
ഇപ്പൊ വിളിക്കും
ആഹ് ആഹ് ആഹ് ആഹ് ഫ്രണ്ട്സ് വീട്ടിലൊക്കെ ആഹ് ആഹ് ആഹ്
ആഹ് അത്രേ ഉള്ളു നിങ്ങള്